നൊ
കേക്കുന്നുണ്ടോ? ഹലോ ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ
കേക്കാനില്ല
ആ അപ്പ കേക്കുന്നുണ്ട്
ആ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ
ആ സുഖാണ് നിനക്കോ
ആ എനിക്ക് കൊഴപ്പൊന്നുവില്ല അങ്ങനെ പോകുന്നു
എന്തൊക്കെ പരിപാടി
എന്താ പരിപാടി ഇപ്പൊ ഓണക്കല്ലേ വരാം പോണ് എന്തൊക്കെ നല്ല പ്ലാനിങ്
നല്ല പ്ലാനിങ്‌ ഒക്കെയാണ് പക്ഷെ മഴ ചതിക്കോന്നാണ് പേടി ഇപ്പൊ നല്ല മഴയല്ലേ അതുകൊണ്ട് ചെറിയൊരു പേടുണ്ട് കാരണം നേരത്തെ കൂട്ടി വരുന്നുണ്ട് ഓണം ഓഗസ്റ്റിൽന്നെ വരുന്നുണ്ട് അപ്പൊ മഴ എന്താന്നാണ് പേടി
മഴ ണ്ടാവുമ്പോ ഓണം ന്താ ആ മഴ ഉണ്ടാവുമ്പോ ഓണം ഉണ്ടായ ന്ത ന്ത ആ ഓകെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല പൂക്ക ഇടണം പിന്നെ സാരി ഒക്കെ ഉടുത്ത് ഇറങ്ങുമ്പോല്ലേ
ആ ഓണ പരിപാടി ഒക്കെ കോളേജ്യില് ഉണ്ടാവുമ്പോ എന്താ കഥാ
ആ അതും ശെരിയാണ് ഞാൻ അതിനെ കുറിച് ആലോചിച്ചില്ല ഇവിടെ ന്താ സാധ പോലെ പ്രോഗ്രാംസ് ഉണ്ടാവും അതായത് ഇപ്പൊ നമ്മള് ഡ്രസ്സ്‌ കോഡ് ഡ്രസ്സ്‌ കോഡ് ന്ന് പറഞ്ഞ എല്ലാവരും ഡ്രസ്സ്‌ കോഡ് ആയിരിക്കുവൊന്നും അല്ല ഓരോ ക്ലാസ്സ്‌ കരോ അല്ലെങ്കി പിന്നെ ഓരോ ബാച്ചസ് ഒക്കെ ആയിട്ട് അങ്ങനെ ഓരോ ഡ്രസ്സ്‌ കോഡ് സെലക്ട്‌ ചെയ്യും ദിവസം അതിട്ട് പോകും പിന്നെ ന്താ ഓരോ ഓണക്കളികള് പലതരം ഇല്ലേ. കുട്ട്യള് കുറച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ അങ്ങനെതെല്ലെ ദിവസം ഒക്കെ അല്ലേ നമുക്ക് പറ്റുള്ളൂ ഓണ കളികൾ പിന്നെ ഓണപൂക്കളം ഇടും ഡിപ്പാർട്മെന്റ് ആയ്ട്ടൊ അതുവല്ല നങ്ങക്ക് ഗ്രൂപ്പ്‌ തിരിക്കും അങ്ങനെ ഓരോ ഗ്രുപ്പ് കാര് കാണും പൂക്കളം ഒക്കെ ഇട്ട് സദ്യക്കെ ഓരോരോ അറേൻജ്മെന്റസ് അങ്ങനെ സദ്യ ഒക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങട്ട് കംപ്ലീറ്റ് ആക്കും
ആ ഞങ്ങടെ കോളേജ്ൽ അങ്ങനെക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് വീട്ടിലെ എല്ലാരും ഫാമിലിക്കെ ആയിട്ട് കൂടുവല്ലോ കുടുംബത്തും എല്ലാരും വരും കസിൻസ് ഒക്കെ ഒപ്പായിട്ട് കളിക്കാം ആ ഒരു പ്ലാനിങ്ലൊക്കെ യാണ്. പുതിയ ഡ്രസ്സ്‌ ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യണണ്ട്. അപ്പൊ കോളേജ് ഇന്നും ഡ്രസ്സ്‌ എടുക്കാൻ പറയുന്നുണ്ട് ന്നുണ്ട് അപ്പൊ അങ്ങനരു ഇതുണ്ട് എന്നാലും ഡ്രസ്സ്‌ ഒക്കെ ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാരും ഒരേ പോലെ എടുക്കാന്ന് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ കുട്ട്യോളുടെ വകയാണ് സദ്യന്ന് ആണ് പുതിയ ഒരു തീരുമാനത്തിൽ എത്തിയേക്ക്ന്നത് അമ്മമാരെക്കെ മാറ്റി നിർത്തി കുട്ട്യോള് സദ്യ ഉണ്ടാക്കാന്നക്കെയാണ്. പിന്നെ പത്ത് ദിവസം ആണല്ലോ ഓണാഘോഷി ക്കുന്നത് അത്തം മുതല് തിരുവോണം വരെ അല്ലേ ആഘോഷിക്കുന്നത്. ആദ്യഒക്കെ എല്ലാരും അവരവരുടെ വീട്ടിൽത്ത് ആഘോഷിച്ചിട്ട് തിരുവോണത്തിന്റെ അന്ന് ഞങ്ങടെ തറവാട്ടിൽ വന്ന് കൂടാന്ന് ഒക്കെയാണ് പ്ലാൻ ചെയ്ത്ട്ട്ള്ളത്. അപ്പൊ അതിനായിട്ട് ഭയങ്കര ത്രില്ല് അടിച്ചിരിക്കുവാന്ന് വേണങ്കി പറയാം
നിങ്ങക്ക് ഒക്കെ നിങ്ങക്ക് ഒക്കെ വീട്ടിലും ഏ ഓണാഘോഷ പരിപാടി ഞങ്ങക്ക്ന്ന് പറഞ്ഞാ എന്താപ്പൊ ഇപ്പൊ കോളേജിലോ സ്കൂളിലോക്കെ എങ്ങനെ കിട്ടാന്നല്ലാണ്ട് ഇപ്പോ ഞങ്ങളന്ന് പറഞ്ഞാ അങ്ങനെ വീട്ടിലൊന്നും ആഘോഷിക്കാറില്ല എന്താപ്പൊ ആ ഈ സ്കൂളിലോ കോളേജിലളർക്ക് അങ്ങനെ അന്നെ ദിവസം ഇങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചന്ന് ഡ്രസ്സൊക്കെ ഇട്ട് പോയി ഫുഡൊക്കെ കഴിച്ചന്നല്ലാണ്ട് പ്രത്യേകിച്ച് വീട്ടിലെ അങ്ങനെ ഇനിയിപ്പോ ഓണന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മള് വല്ല സ് സ്റ്ററ്റസോ സ്റ്റോറിയോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി അതായത് നിങ്ങളെ പോലെ അത്ര പെർഫെക്റ്റ് ആകണെന്നൊന്നുമല്ല ഞങ്ങളുടെ ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി സ്റ്റോറിയോ സ്റ്റാറ്റസോ ഇടാൻ വേണ്ടി മാത്രം അങ്ങനെയൊക്കെ ഞങ്ങൾ ഓണ ആഘോഷിക്ക ക്കാറ് നിങ്ങളെ പോലെ ഇപ്പൊ ഞങ്ങക്ക് പെരുന്നാൾ വരുന്ന പോലെ തന്നെയാണല്ലോ നിങ്ങക്ക് ഓണൊക്കെ വരുന്ന അല്ലേ
അതെ അതെ പക്ഷെ എന്റെ ഒരു ടീച്ചർണ്ട് കേട്ടോ ആൾ ഇതേപോലെ മുസ്ലീമാണ് പക്ഷെ ആള് ഞങ്ങളെക്കാട്ടിലും വിഭവങ്ങൾ ഉണ്ടാക്കും സദ്യക്ക് അത്കാണുമ്പോ ഞങ്ങൾ ഞാന് അമ്മോട് എപ്പോഴും പരാതി പറയും നമ്മൾ വളരെ കൊറച്ചാ തോന്നുണുണ്ടാക്കുന്നത് ആ ടീച്ചറിനെ വെച്ച് നോക്കുമ്പോ ന്ന് പക്ഷെ നമ്മൾ ഇള്ളത് വെച്ചിട്ട് ഓണം ആഘോഷിക്കുക അതാണല്ലോ മെയിന ആയിട്ട് തീമ് എന്തായാലും എല്ലാരും കൂടുമ്പോള്ള സന്തോഷം അത് സദ്യ ഇപ്പോ കൊറച്ച് ഐറ്റം ആണെങ്കിൽ പോലും ആ ഒരു ദിവസം നല്ല ഹാപ്പി പ്പി ആയിരിക്കും സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും
അതെ അതെ ഈ ഓണത്തിന്റെ കാര്യം ഏ പറയുമ്പോ എനിക്ക് ഓർമ്മാവരുന്നേ ഇപ്പോഴൊന്നുല്ല ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പോ എന്താപ്പൊ ഞങ്ങൾക്ക് ഞങ്ങള് പിന്നെ അങ്ങനെ ഫുഡ് ഒന്നും ഉണ്ടാക്കാറില്ല ഓണത്തിന് ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമല്ല പിന്നെ ഞങ്ങക്ക് അറിയൂല്ല ഞങ്ങള് ഇങ്ങനെ ഇണ്ടാക്കിയാലും നിങ്ങളെ പോലെ എത്തണന്നില്ല അതൊണ്ട് അങ്ങനത്തെ ഫുഡൊന്നും അറിയൂല്ല അപ്പൊ എന്ത് ചെയ്തരുന്നു എനിക്ക് എന്റെ ഉപ്പാക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ആ ഫ്രണ്ടിന്റെ വീട്ടിന്നൊക്കെ ഞങ്ങക്ക് പായസൊം അവിയലും അങ്ങനത്ത കിച്ചടിയോ പച്ചടിയോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞങ്ങക്ക് അന്ന് കൊണ്ട് വന്നിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങള് ഓണസദ്യൊക്കെ കഴിച്ചിട്ടുണ്ടന്ന് പറയാൻ എനിക്ക് നല്ലൊരു അനുഭവള്ള അനുഭവം ഉണ്ടായിന്ന കേട്ടോ അതൊക്കെ ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ലാത്
ആ കോളേജക്കൊക്കെ കൊണ്ടുവാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പിന്നെ ഈ പത്തു ദിവസം ലീവലേ അത് കഴിയുമ്പക്ക് ഇതൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ വല്ല ശർക്കര ഉപ്പേ ഉപ്പേരി ചിപ്സ് ഒക്കെയ ആണ് എന്താ കോളേജൊക്കെ തുറക്കുമ്പോക്കും ഉണ്ടാവുക അപ്പൊ ഫ്രണ്ട്സിന്ന് അങ്ങനെ കൊടുക്കാനും പറ്റ്ണ്ടാവില്ല അങ്ങനെ മാവേലിഒക്കെ വേഷം കെട്ടുവോ
മാവേലി വേഷങ്കെട്ട് ആ മാവേലി ഒക്കെ വേഷങ്കെ ട്ടൊ അതല്ലെ മെയ്ന്. മാവേലി വേഷം കെട്ട് നമ്മളെ ഓരോരോരോ ഫോട്ടോം വീഡിയോസും പണ്ടൊന്നും അങ്ങനെ ഇണ്ടായിരുന്നില്ല ഇപ്പൊ അതൊക്കെയാണ് മെയിന് പണ്ടന്നൊക്കെ പറഞ്ഞാ ഇപ്പോ എന്താപ്പൊ. നമ്മക്ക് അങ്ങനെ ഏ ഫസ്റ്റ് ഫോൺ അഡിക്ഷൻ ഇല്ലല്ലോ. ഫോണ്നെയിട്ട് ഇങ്ങനെ സ്റ്റോറിടണം സ്റ്റാറ്റസ് ഇടണെന്നൊന്നും ഒരു മൈന്റ് ഇല്ലല്ലോ പണ്ടേന്നൊക്കെ പറഞ്ഞ ഇപ്പ ഇപ്പോഴും തന്നെ ഇപ്പോ കോളേജിലൊക്കെ വോ കളികൾ ഒരുപാട് കളികള്ണ്ട്. ഓണക്കളികൾ ഇപ്പ കസേര കളി ഏ അതേ അതുപോലെ സുന്ദരിക്ക് പൊട്ട് തൊടലൊക്കെ ഉണ്ടായിരുന്നു പഠിച്ച് കുറച്ച് മുമ്പ് ഇപ്പോഴൊന്നും അങ്ങനെ കാണാറൊന്നുമില്ല സുന്ദരിക്ക് പൊട്ടുതൊടുമ്പോ ഓരോ കുട്ടികളൊക്കെ നമ്മള് കളിയാക്കി അവരുടെ ഡയറക്ഷനൊക്കെ തെറ്റിച്ചിട്ട് അവരെ വീഴ്ത്താൻ പോവും അതായത് അവരെ കളിപ്പിക്കും. അതേപോലെ കസേരക്കളി, നാരങ്ങാസ്പൂണ്, അങ്ങനത്തെ ഒരുപാട് കളി പ്രത്യേകിച്ച് മെയിൻ പരിപാടി ഞാൻ പറഞ്ഞില്ല മെയിൻ കളി വടംവലിയൊക്കെ നമ്മള് ഇതിപ്പോ കോളേജിലെ സാർമാരാണെങ്കിലും കുട്ട്യേളാണെങ്കിലും ആ അടിച്ച്പൊളിച്ച് ഏറ്റവും ഏ കളി ഏറ്റവും അടിപൊളി കളി വടംവലിയാണ് മെയിൻ കളി.
ഞങ്ങടെ കോളേജില് അങ്ങനെ. തന്നെയാണ് വടംവലിയാണ് മെയിൻകളി പക്ഷെ ഇപ്രാശ്യം ഞങ്ങള് മെഗാ തിരുവാതിരയെ പിടിച്ചിക്കണത് ഞങ്ങളെല്ലാരും കൂടെ ചേർന്നിട്ട് ഞങ്ങള് ഒരു വല്യ ടീം ആക്കി സെറ്റായിട്ടുണ്ട് മെഗാ തിരുവാതിരയാണ് ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ പ്രോഗ്രാം. അങ്ങനെ അത് അടിപൊളി ആക്കണം ന്ന്ണ്ട് അയിന്റെ പ്രാക്ടീസൊക്കെ തൊടങ്ങിട്ട്ണ്ട് എ എന്താവോന്ന് അറിയില്ല. നല്ലൊരു ഓണം സെലിബ്രേഷൻ തന്നെ ചെയ്യണംന്ന്ണ്ട് കോളേജില്. കാരണം വീട്ടിലുള്ളവര്ടൊപ്പം ആഘോഷി നിക്കുന്നത് പോലെ തന്നെ വേറൊരനുഭവം തന്നെയാണല്ലോ കോളേജിലുള്ള നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ആഘോഷിക്കുന്നത്.
അതെ അതെ പിന്നെ പൂക്കളിടല് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ആ പൂക്കളൊക്കെ കാണണേ ഓരോരുത്തര് വെറൈറ്റി വെറൈറ്റി പൂക്കളൊക്കെ ഇട്ടുണ്ടാവും അയിനായിട്ട് നമ്മള് ഇപ്പോക്കെ എന്ത് ചെയ്യാണ് നമ്മള് പൂവൊക്കെ വാങ്ങി ഫണ്ടൊക്കെ പിടിച്ച് പൂവൊക്കെ വാങ്ങി സെറ്റ്. റ്റി യാണ് പക്ഷെ പണ്ടത്തെ കാലം എന്നൊക്കെ പറഞ്ഞാ ഞാനൊ ചെറുതായിരുന്ന പ്പോഎവിടുന്നൊക്കെ തലൂസൊക്കെ നമ്മള് പോയിട്ട്. എവിടുന്നൊക്കെ അത് നമ്മളെ വീട്ടിൽന്നൊന്നും ചെ ലപ്പോ പോകുന്നുണ്ടാവൂല. എവിടുന്നൊക്കെ പോയി പറി ച്ച്. എല്ലാരികുടിം കൂടെ പറിച്ച് അന്നൊക്കെ ഒരു മത്സരേ ന്ന്. ഇത്ര പൂവ് അധികം കൊട് ണോ അങ്ങനെ എത്രതരം പൂവ് കൊണ്ടണോ എന്നൊക്കെ പറഞ്ഞ ഒരു മത്സരാണ്. ഇനിയിപ്പോ പൂവല്ലെ വല്ല കളർ കളറിന്റെ എലക്കെ എന്റെ ഉമ്മൊക്കെ പണ്ട് പറിച്ച് തനീന്ന്. വേറെ പൂവ് ഇല്ലാത്ത കൊണ്ട്. കൊറ അങ്ങനെ കൊറെ പൂവൊക്കെ എടുത്തിട്ട്. പൂക്കളൊക്കെ ഇടാൻ പോകുന്ന. അതൊക്കെപ്പൊഴും. എന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ മിന്നി മറിയ.
സത്യം പക്ഷെ ആ സമയാവുമ്പഴേക്ക് പൂവൊക്കെ കൊഴിഞ്ഞു പോവും അതാണ് ഈ മഴെടെ പ്രശ്നം മഴ പെയ്യും കൊണ്ട് ആ സമയത്ത് പൂവൊന്നും അധികം ഉണ്ടാവില്ല പക്ഷെ നമുക്ക് വലിയ പൂക്കളം ഇടാനുള്ള ആഗ്രഹൊണ്ട് അപ്പൊ ഇത് തന്നെ എല്ലാ സ്ഥലത്തും പോയി ചെയ്യും അധികവും പൂക്കളത്തിൽ കൂടുതലും കളർഫുൾ ആയിട്ടുള്ള എ എലകളായിരി ഉണ്ടാവ പൂക്കളിനെക്കാട്ടില് എലകളായിരിക്കും കൊറച്ചും കൂടി കൂടുതൽ നമ്മൾ പൂക്കളത്തിലുണ്ടാവ കാരണം ഈ പൂവ് മഴ പെയ്യും കൊണ്ട് അങ്ങനെ കൊഴിഞ്ഞു പോവും പക്ഷെ ഞങ്ങടെ ഇവിടുത്തെ ഒരു അച്ഛമ്മടെ വീട്ടില് ആള് എല്ലാ പൂക്കളും കുറേ നിറത്തിലുള്ള പൂക്ക പൂക്കളൊക്കെണ് ഇ ണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അച്മ്മടെ വീട്ട് പോയിട്ടാണ്. മെയിൻ ആയിട്ട് പൂയങ്ങള് പറിക്ക. അവര്ണ്ടാവു കൊണ്ടാണ്. ഞങ്ങളുടെ പൂക്കളൊക്കെ. അടിപൊളിയിട്ട് സെറ്റ് ചെയ്യല്.
അതെ ഈ എത്രു സടണം പൂവൊക്കെ ദിവസം ഇടണോ?
ആ അത്തം മുതല് തിരുവോണം വരെ. പത്ത് ദിവസാണ് ഇട ആദ്യൊക്കെ ചെറി ചെറിയ പൂക്കളത്തുന്ന് പിന്നെ വല്യ പൂക്കളത്തേക്ക് എത്ത ചെയ്യ തിരുവോണത്തിന്റെ അന്ന് എല്ലാരും കൂടി ചേർന്ന് അപ്പൊ അന്നത്തെ ദിവസം വാണങ്കി ഞങ്ങള് പുറത്തുന്ന് പൂവ്ങ്ങും. അതാവുമ്പ കൊറച്ചും കൂടി വല്യ പൂക്കളം ഇടാലോ അങ്ങനെ
ആ ഇതേപോലെ ഞങ്ങള് പണ്ടൊക്കെട്ടോ ഇപ്പ പണ്ടന്ന് പറഞ്ഞാ എല്ലാവരും. ഞാൻ പണ്ട് കാര്യങ്ങളെ പറയുന്നെ ഇപ്പോഴൊക്കെ പറഞ്ഞ ഫുള്ള് വെറൈറ്റി അയ് ക്കുണ്. പണ്ട് ഈ പൂക്കളൊക്കെ ഇടാന്ന് പറഞ്ഞിട്ട്. വെറുതെ എവിടന്ന കിട്ടിയ ചെറിയ ചെറിയ പൂക്കും പൂക്കളും. പിന്നെ ഇലകളൊക്കെ വെച്ച് ചെറിയ ഇതേപോലെ ചെറിയ പൂക്കളൊക്കെ സെറ്റ് ചയിദീന്ന്. ഞങ്ങളത് ബെറ്റർ വൊന്നുമില്ല എന്നാലും ഒരു കൗതുകത്തിന്. അന്ന് അതൊക്കെ രസാ യിരുന്നു.
ഇപ്പൊക്കെ ആർട്ടിഫിഷ്യല് ആയല്ലോ ഇപ്പൊക്കെ വാങ്ങാൻ തന്നെ കിട്ടണ്ണ്ടല്ലോ പൂക്കളം കറക്റ്റ് ആയിട്ട് ഇണ്ടാക്കിയ പൂക്കളം തന്നെ കിട്ട്ണ് ണ്ടല്ലോ ഇപ്പൊ ആർക്കും കാട്ടി പോയിട്ട് പ പറിച്ചു ഇണ്ടാക്കണത് ഒന്നും താല്പര്യല്ല
ആ അതൊക്കെ ശരി ശരിക്ക അതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. കാരണം അന്ന് അതൊക്കെ പറയുമ്പോ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ആയി. നമുക്ക് നിർമ്മിക്കണന്. നമുക്ക് വലിയ കൗതുകല്ലല്ലോ. അന്ന്ന്ന് പറഞ്ഞാ എന്താപ്പ നമ്മൾ നേരിട്ട് നേരിട്ട് പൂവൊക്കെ ശേഖരിച്ച്. അതൊരു വെറൈറ്റി. സംഭവം തന്നല്ലേ ലെ
അതെ അതെ നല്ല ഓർമ്മകളാണ് ഇനി ഞാൻ വിളിക്ക നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് പിന്നെ സ സംസാരിക്കാം
പിന്നെ ഓക്കെ ശരി എന്നട്ടോ.
ആഹ് ശരി